വിശേഷം
ആഹ് നല്ല വിശേഷം തന്നെ കൊഴപ്പൊന്നുല്ല സുഖം
വീട്ടിലാരെക്കെണ്ട്
വീട്ടില് പിന്നെ ഉമ്മണ്ട് പിന്നെ മൂന്ന് മക്കളും ഹസ്ബൻഡും.
മക്കള് എത്രേ പഠിക്കണെ
അവര് പത്തില് ഒരാ അല്ല വല്യ മോള് പ്ലസ് ടൂവിനാ രണ്ടാമത്തോന് ആറാം ക്ലാസ്സില് മൂന്നാമത്തോൻ ചെറുത് യു കെ ജി യിലാണ്.
ഏത് എ സ് സെൻട്രൽ ആണ സ്റ്റേറ്റ് ആണ പഠിക്കണെ
സെന്റർ സി ബി എസ് ഇ
ആഹ് സി ബി എസ് ഇ
പിന്നെ പ്പൊ മോള് പ്ലസ് വണിന് സ്റ്റേറ്റക് സ്റ്റേറ്റക് മാറ്റ രാത്രി ഞമ്മൾ രാവിലെ ഉണ്ടാക്കണ ഫുഡന്നെ ചോറാണെങ്കി ചോറ് എന്താ വച്ചാല് അതന്നെ രാത്രി ഉച്ചക്ക് ഉണ്ടാക്കുന്നതെന്നെ വൈകുന്നേരം കഴിക്കും രാത്രിയായിട്ട് ഉണ്ടാക്കൊന്നും വാണ്ട
അല്ല ചെലോരിപ്പോ ചപ്പാത്തിം ഇതൊക്കെ കഴിക്കണ ഓട്സൊക്കെ കഴിക്കണവരുണ്ടല്ലോ
ആഹ് അത് നമ്മക്ക് ആഹ് നമ്മക്ക് ആർക്കും അസുഖങ്ങളൊന്നുല്ല അതോണ്ട് പിന്നെ അങ്ങനെ നമ്മള് ഉച്ചക്ക് ഉണ്ടാക്കുന്ന ഫുഡന്നെ രാത്രിയും കഴിക്കും
ഉം
ആഹ് ഫുഡന്നെ അവര് രാത്രി കഴിക്കും പിന്നെ പ്രത്യേകിച്ച് രാത്രിക്കായിട്ട് ഇണ്ടാക്കൊന്നും വേണ്ട.
കാലത്ത് എന്തായിരുന്നു ഭക്ഷണം
കാലത്ത് നിന്നപ്പോ എന്ത കാലത്ത് പുട്ടേനിന്ന് എളുപ്പ ഒന്ന് വെള്ളിയാഴ്ചയല്ലേ അപ്പൊ രാവിലെ ഒരു ആയി കിട്ടൂല അപ്പൊ ഞൻ എളപ്പ പുട്ടായി വിട്ട് ഉ കണ്ട പുട്ടക്ക് കടലക്കറി പുട്ടക്ക് പിന്നെ കടലക്കറിയല്ലേ രസം അതല്ലേ കഴിക്കാനും രസം
കുട്ടിന അങ്ങങ് പയറ ഉണ്ടാക്കാറ് ഇവിട കൂടുലും പയറൽ വൽപയർ വൻപയര് ആഹ
ആഹ ആ അത് ഓോരുത്തർും ഓരോന്ന് പിന്നെ കടൽ തന്നെ വേണം പുട്ടാന്ന് പറഞ്ഞാൽ പിന്നെ കടല തന്നെ വേണം
ആഹ് ഇവിടെ ഗോതമ്പിന്റെ പത്തിരിക്കൊക്കെ ആണെങ്കിൽ കടല അല്ലെങ്കിൽ മുട്ട
ആഹ ഗോതമ്പ് ഗോതമ്പിന്റെ പതിരി ഇവർക്ക് ചിക്കന തന്നണണം പിന്നെ ഇറച്ചി
ചിക്കൻ കിട്ടില്ലെങ്കി ഇത്തെ കാര്യംട്ട ഞാൻ പറഞ്ഞത് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ വേണം അല്ലെങ്കിൽ മുട്ട അല്ലെങ്കിൽ കടലക്കറി
ആ കടലക്കറിയൊന്നും അഴക്കി വെച്ച കൊടുത്ത അവിടെ അവൽക്ക് ആർക്കും പറ്റൂല അപ്പ പിന്നെ അതിന് നിക്കല അല്ല ചിക്കനോ എറച്ചി കറിയോ ഉണ്ടെങ്കി മാത്രള്ളൂ പത്തിരിയോ ചപ്പാത്തിയോ ഉണ്ടാക്കുള്ളൂ. കൂടുതല ഏതാ ച ഇങ്ങനെ ദോശ അങ്ങനെന്നെ ഉണ്ടാക്കുക
ഏയ് ഞാനല്ലാ ഉണ്ടാക്കും
ആഹ മാറി മാറി ഉണ്ടാവക്കക്കാര് മാറി മാറി ഉണ്ടാവക്ക് ഈ കാരല്ലേ ഉ ഇവിടെ അങ്ങനെ തന്നെ
പുട്ട അങ്ങനെ ഉണ്ടാക്കൂല പു ട്ടേക്ക് തക്ക് സ്കൂളള്ള ദിവസം പറ്റൂല ഇഷ്ടപ്പെടുല
ആഹ കൈക്കല് ഇണ്ടാവൂലല്ലെ ചെിലൾക്ക് പുട്ട് ഇഷ്ടം ഇണ്ടാവൂല ഇവിടെ പുട്ടായ പുട്ടായ മതി രാവിലെ എന്താണ് പുട്ടട്ട ആ ഇവരെ എനിക്കിഷ്ടല്ല ഇവർക്കും ഇവരെപ്പാക്കും കുട്ടികക്കും പുട്ടുണ്ടായാൽ മതി മാക്കു എന്തനെ രാവിലെ എന്താ ഞാൻ എന്താ ഇ എങ്ങട്ടെങ്കലും പോകുവാണെങ്കിൽ എന്താ കടി ഉണ്ടാക്ക വെച്ചാൽ രാവിലെ നേര മ ഒരുങ്ങ എന്നുണ്ടെങ്കില് ടൽ പോവാാൻ വങ്ങയാണെങ്കിൽ എന്താപ്പൊ ഞാൻ കടി ഉണ്ടാക്കി വെച്ച പുട്ടുട്ടളാറി എളപ്പം എനിക്കാണെങ്കിലോ
ഭയങ്കര എല്പ്പം കുട്ടിെ എലപ്പം പത്തിരിയല്ലേ
അപ്പൊ പത്തിരിക്കാണെങ്കില് നമ്മള് രണ്ടും മൂന്നാ രണ്ടാൾക്കാരില്ലാതെ നമുക്ക് പത് ഒത്തിരി ഒറ്റക്കത്
എന്തിനനാല ഒറ്റക്കണ ഇണ്ടാക്കണത് പാട്ടിക്കൊഴച്ച് ചിലപ്പം മടിക്കാൊക്കാണ് മുറ്റടിക്കാൻന്നൊക്കുകയാണെങ്കി ചുും വെക്കും
ആഹ അതിന് പത്തിരി ഒറ്റക്ക് റഞ്ഞാല് ഞങ്ങക്ക് ഡ്രസ്സമ്മ അമർത്തി കഴിഞ്ഞിട്ട് പിന്നെ അത് പിന്നെ കല്ലില് പര തുമാണ് നമ്മളിപ്പൾ ചപ്പാത്തിയക്കെ പരത്തെടുക്കുന്ന മാതിരി
അതെന്തിന അത് പ്രസി പരത്തി കഴഞ്ഞ പ പരക്കുംല്ലേ പിന്നെ എന്തിന പപ്പാത്തി കല്
അത അങ്ങനെ ചപ്പാത്തിൽ കലിയാലല് അങ്ങനെ ചുട്ട് ശീല ആയത കൊണ്ട് അത് ചപ്പാത്തി നമ്മള് പ ഒത്തിരി കല്ലിലാണ് ചൂട പക്ഷെ എന്നാലും അത് അവർക്ക് പൊടിൽട്ടുകാണ്ട് പലക
അത് ഞങ്ങളും ഇടും കൂറസി പരത്തിട്ട് പൊടിൽ തട്ടും പൊടിയിലിട്ട് തട്ടും കടൽന്ന് ന്നത്തിരി പോടിഇലുതാത്ത പത്തിരില്ലേ അത് ഒരു ഇതില്ലാത്ത സോഫ്റ്റ് ഒക്കെ ആയിരിക്കും പക്ഷേ തിന്നനൊരു ടേസ്റ്റ് ഉണ്ടാവല അത്
ഏഹ് പക്ഷെ ഇത് പൊടിയിൽ മാത്രം ഇട്ടാൽ പോര അപ്പൊ അതിനത് പരത്തും വേണം പൊടിയിൽ ഇട്ട്ക്കാണ്ട്
പൊടിൽ എടുത്തിട്ട് തട്ടി എടുക്കും ഞങ്ങൾ
ആഹ് അങ്ങനെ ആണെങ്കിൽ നമുക്ക് എളുപ്പം കഴിയും അപ്പൊ നമ് എളുപ്പം പുട്ട് ദോശക്കാണ് എളുപ്പമുള്ള കടി മറ്റേ പത്തരിക്കെ ആണെങ്കിൽ കുറച്ച നേരം നിൽക്കണം പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ ആരെങ്കിലും കൂടണം അല്ലെങ്കിൽ നമുക്ക് ഒയിവ് വേണം സ്കൂളും മദ്രസ ഒന്നും ഇല്ലാത്തന്ന് മാത്രമേ കഴിയൂ
മൊട്ട ഒക്കെ കൊത്തി ഉണ്ടാക്കൂലേ തേങ്ങൊക്കെ ചേർത്ത്
ആഹ് ആഹ് അതൊക്കെ പിന്നെയും കഴിക്കും അങ്ങനെ അവർക്ക് കഴിക്കണ നാളെ എന്നിട്ട് എന്താ സ്പെഷ്യല് രാവിലെ
നാളെ പ്പ എന്തെങ്കിലും ഉണ്ടാക്കണം കയ പയർ വെള്ളത് തിലിട്ടിട്ടുണ്ട് മിക്കവാറും പുട്ടുണ്ടാക്കുള്ളൂ തേങ്ങ ഉണ്ടെങ്കിൽ പുട്ട്ണ്ടാക്കും അല്ലെങ്കിൽ വേറെ വല്ലതു ഉണ്ടാക്കും
ആഹ് തേങ്ങക്ക് ശ്യാമായിക്കാറല്ലേ
ആഹ് എനിക്ക് പുട്ടിലൊരുവിതം തേങ്ങ വേണം ഞാൻ തേങ്ങ പൊടി നനച്ചിട്ട് അതിലിട്ട് തിരുമും ഉ
ആഹ് ആഹ് പൊടിൽ നനച്ചുക്കാണ്ട് തിരുമ്പോഴക്കാറല്ലേ
ആഹ് ഉ
ആഹ് ചെലോൾക്ക് നല്ലാം പുട്ടിൽ പൊടി തേങ്ങ വേണ്ടി വരുമല്ലോ പിന്നെ വീട്ടിൽ നാളികേരമില്ലെങ്കിൽ അത് വേറൊരു അതിനൊരു കാരം അതൊരു വേറെ ടേസ്റ്റ് ആയിക്കാരം ഇവിടെ പിന്നെ വീട്ടിൽ നാളികേര ഇണ്ട് അപ്പൊ ആർക്കും നാളികേരം ഇട്ട കറിയും വേണ്ട പുട്ടിലൊന്നും നാളികേരം തന്നെ റ്റൂല
നാളികേരം ചേർത്ത ടേസ്റ്റ് ഉണ്ടാവൂലേ തിരുബുമ്പോ നല്ല ടേസ്റ്റ്അല്ലേ കറിയില്ലെങ്കിൽ ആ പുട്ട് തിന്ന
ഇവർക്ക അത് പറ്റൂല അവർക്ക് കറി വേണം പക്ഷെ തേങ്ങില നാളികരൊന്നും പറ്റൂല നാളികേരം കണ്ടാൽ അത് ഇങ്ങനെ ഒഴിവാക്കിട്ട് വെറും പുട്ട് മാത്രം
ശീലണ അത് ഉമ്മച്ചിടെ വീട്ടിൽ അങ്ങനെയാണ് തേങ്ങായിടും കുട്ടി പൊടി നനച്ച് കൊണ്ടും വാട്ടിക്കൊഴച്ച് മിക്സിയിലിട്ട് അടച്ചിട്ട് എന്ത് ചെയ്യും തേങ്ങയിട്ട് തിരുമ്പും ആഹ് തേങ്ങയിട്ട് തിരുബുമ്പോ ട്ടിന് നല്ല മയം കിട്ടും
ആഹ് നല്ല മയം കിട്ടും അപ്പൊ പുട്ടിന് പ്രേത്യേക ടേസ്റ്റഉം അക്കാര്യം ആ തേങ്ങന്റെ പാലിന്റെ ടേസ്റ്റ് കിട്ടും
ആഹ്
അപ്പൊ ഒരു രസണ് അത് പറ്റുന്നോൾക്കെ അതും പറ്റുള്ളൂ മക്കൾക്കൊന്നും പറ്റണം ഇവിടെ പിന്നെ പുട്ട് പറ്റാത്ത മക്കളില്ല എല്ലാവർക്കും പറ്റും ചെറിയ മോന് വരെ പിന്നെ വേറേ ഉള്ള കടികൾ പറ്റിയിട്ടില്ലെങ്കിലും പുട്ട് പറ്റും ഓരോരുത്തളു
അതും മറ്റ് ചില പിള്ളേർക്ക് അത് പറ്റൂല തൊണ്ടേൽ കുടുങ്ങും
ഇവർക്ക അതാണ് ഇഷ്ടം രാവിലെ ഞാന് സ്കൂൾ വരുമ്പോ ഇവര് പിന്നെ രാവിലെ
ചില പിള്ളാര് വെറുതെ കട്ടൻ ചായയിലൊക്കെ ഇട്ട് കോരി കുടിക്കുന്നത് കാണ
ആഹ് ആഹ് പഞ്ചസാര ഒക്കെ ഇട്ട്ക്കാണ്ട് അങ്ങനെ കഴിക്കും
അ
ഇവർക്ക് ഇവര് ചെറിയ മോൻ വെറുതെ ചായ കൂട്ടിക്കാണ്ട് നമ്മള് പുട്ട് ഇട്ട് വായിലിട്ട് പിന്നെ അതോന്ന് എറങ്ങാൻ ചായ കൂട്ടി അങ്ങനെ കഴിക്കും എല്ലാവർക്കും ഇഷ്ട പുട്ട് എനിക്കാണെങ്കിൽ ആ കടി ഇഷ്ടെ അല്ല എനിക്ക് ആ പുട്ട ച്ചുട്ടാ പിന്നെ അന്നത്തെ ഇത്തം പട്ടിണിയാണ് പറയെണ മതിരി നമുക്ക ഒരു താല്പര്യം ഇല്ലാതെ തിന്നമാതിരിക്ക് കഴിക്കും
എന്നാലും വിശപ്പിന് മാറാൻ വേണ്ടിട്ട് ഒന്ന് കഴിക്കും
ആഹ് അങ്ങനെ തന്നെ കഴിച്ചുന്ന് വെർതാണ് ലെ മ്മള് കഴിച്ചീന് കഴിച്ചു വെറുതി അറിഞ് അതേമാതിരി ഉച്ചക്ക് എന്തെനീ
എനിക്ക് പുട്ട് അതികം കഴിച്ചാ നെഞ്ചരിച്ചിൽ അങ്ങിട്ട്ടുക്കും കുറച്ചെത്തുമ്പോ അങ്ങോട്ട നെഞ്ചരി അങ്ങോട്ട് കയറും
നെഞ്ഞെറി അത് ഇത് നമുക്ക് വെള്ളം ഒന്തോന്നും ഇല്ലാതെ വരുമ്പോ ഒരു ഗ്യാസിന്റെ പ്രോബ്ലം വിരണത് അപ്പൊ നെഞ്ഞിനിങ്ങന നീറ്റല് വരും
അങ്ങോട്ട്ക്കകാരണം പുട്ട് തിന്നല് നിർത്തിയച്ചതായിര്ന്ന്
ആഹ് ആഹ് അത് അത് സംഭവം ഒരു കേതിയേട്ടാ പരി
തിന്നാണ്ടിരിക്കാൻ പറ്റോ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടിരിക്കാൻ പാടില്ലാന്ന ഡോക്ടർമാരന്നെ പറയണ ഒരു ചെറിയെ
ഉച്ചക്കും വൈകുന്നേരം കഴിച്ചിട്ടില്ലെനും രാവിലെ നമ്മള് എത്രയും നേരത്തെ കയിക്കണം എന്നാണ്
അതേപോലെ രാത്രി അതെ രാത്രി കഴിക്കേണെങ്കി എട്ടു മണിക്കുള്ളിൽ ഫുഡ് കഴിക്കണന്ന്
ഫുഡ് കഴിക്കണെന്നെങ്കി നമ്മള് കഴിക്കണെങ്കി മക്കളൊക്കൊക്കെ കയിഞ്ഞ് കെടക്കും കഴിക്കുമ്പോത്തന്നെ പത്ത് പതിനൊന്ന് മണിയാവും ഹ്
അങ്ങനെ കഴിക്കരുതെന്ന അറീണെ അങ്ങനെകഴിക്കുമ്പോ ഡൈറ്റിങ്ങ് ശരിയാവൂലാന്ന്
ആ ഡൈറ്റിങ്ങിലേ അ നമ്മുക്കും കൂടി മക്ക് നമുക്ക് പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചും
ആ നമ്മുടെ പെണ്ണുങ്ങളുടെ ശരീരത്തിന് ആ സമയ അത് ഭക്ഷണം കഴിക്കുമ്പോ ഡയറ്റിങ്ങ് ശരിയായില്ലെങ്കി ഡയജസ്റ്റ് ശരിയായില്ലെങ്കി വേറെ അസുഖം വന്ന് ഇത് ഉയരും
ആഹ് വേറുള്ള അസുഖങ്ങള് വരൂ ഞാന് ചെലപ്പോ മക്കൾക്ക് സ്കൂൾട്ട് വരുമ്പോ തന്നെ അവർക്ക് ക്തെമേരിക്ക് രാവിലെ നമ്മൾ ഉണ്ടാക്കണ കടി ചൂടോടക്കണേ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കണം
ഇനി ദോശയോ അല്ലെയി പച്ചേരിയും കൊണ്ട് നമ്മള് കലക്കിപാരിനെപ്പല്ലേ അതോ അപ്പൊ അത് ആ ഉം കലതക്കപ്പം അത് അങ്ങനത്തെ എന്തേലുമൊക്കെ അവർക്കിഷ്ടം അത് ഞാ അവർക്കുണ്ടാക്കുമ്പോ ഞാനും അയോട് കൂടെ കഴിക്കും പിന്നെ രാത്രിക്ക് ചിലപ്പൾ കാര്യമായിട്ടൊന്നും കഴിക്കൂല
ആ അത് കുഴപ്പില്ല അപ്പ ആ സമയത്ത് കഴിച്ചാ പിന്നെ രാത്രി ചോറൊന്നും തിന്നില്ലെങ്കിലും പ്രശ്നം ഇല്ലല്ല
പ്രശ്നില്ല ഞാൻ പിന്നെ വല്ലാതെ വെശ്ക്ക്ള്ളെങ്കില് വെശ്ക്കില്ലാ വെച്ചാ പിന്നെ ഒന്നും
ഞാനീ പറയുംപോണട് കാലത്തുണ്ടാക്കിയ കടി ബാക്കിണ്ടെങ്കി പിള്ളേര് തിന്നില്ലെങ്കി അപ്പ ആ കടിയിടുത്ത് തിന്നും പിന്നെ രാത്രി ചോറിന്നൂല
അങ്ങനത്തന്നെ ചെയ്യാ ഇവര് സ്കൂൾ ഉണ്ടാവുമ്പോ പിന്നെ രാവ് രാവിലെ രാവിലെ കണക്കാക്കി ചുട്ടിട്ട് പിന്നെ വൈകുന്നേരം എന്താലും ഇവർക്ക് വന്നാ ചൂട് കൊടു ക്കണം വേണം ചുട്ടെച്ച അവർക്ക് ആർക്കും പറ്റൂല അപ്പൊ പിന്നെ അത് ചൂട് കൊടുക്കനെ തിന്നുമ്പോ കറി ണ്ടാവുമ്പോ അപ്പൊ രണ്ടപ്പം കഴിച്ച രണ്ടണ്ണം എന്തേലും കഴിച്ചാ പിന്നെ രാത്രിക്ക് കഴിക്കൂല പ്രായാവുന്തോറും നമുക്ക് ഓരോ അസുഖങ്ങള് വരൂലേ അപ്പൊ നമ്മള് കെരുതണ നമ്മുക്ക് നല്ലതല്ലേകെർത്തിയണ്ടഅല്ലാതെപ്പസുഖണ്ടായിട്ടൊന്നുഅല്ല നമ്മളെ ശരീരം നമ്മള് നോക്ക
ആഹ് പ്രത്യേയിച്ച് വപ്പേം ഉമ്മേം മരി ച്ചേന്നെ പിന്നെഗുണ്ടെടുക്കാൻ ചില ഭർത്തകന്മാർക്ക് പറ്റിലെങ്കി ആസ്പത്രിയിലേക്കൊന്നും പറയേം മേണ്ട
ഇപ്പത്തെ മക്കളും ഭർത്താക്കന്മാരും ഒന്നും നോക്കിട്ട് നമുക്ക് കാണൂല നമ്മൾക്ക് ആരോഗ്യം ഉണ്ടെങ്കി നമ്മള് കഴിച്ചിലായി പിന്നെപ്പം ദൈവം ആരോഗ്യം തെരലും കുറവല്ലേ അധികം ആരക്കും
ആഹ് അയിക്ക ആയുസത്തനേക്കും പഴ മരിച്ചോണത്
ഉം ഇപ്പൊക്കെ മുപ്പത് വയസ്സ് കഴിഞ്ഞാ പിന്നെ എപ്പഴും മരണം പ്രതീക്ഷിച്ച് കഴിയാം
തന്നെ മയില്ല തമിഴ്നാട്ടിന്ന് തന്നെ അരീലൊടുക്കം വെഷല്ലേ അരി വെഷം പച്ച കറി വെഷം ഒക്ക വെഷം
ക്ഷെ നമ്മള് വാങ്ങിക്കണതും അതന്നെ പറയാന്നല്ലാതെ നമ്മള് ഉണ്ടാക്കുന്നില്ലല്ലോ പച്ചക്കറി ആണെങ്കിലും അ നെല്ലാണെങ്കിലും ഒന്നും
ത്തരി നമ്മ പുറമേന്നാങ്ങണ കുത്തരി ചൂടുള്ളത്തില് ഇച്ചിരി സമയം കുതിർത്തി കഴിഞ്ഞ പോണത്ന്ന് അപ്പടി റെഡ് ഓക്സൈഡ് ആണ്
ആഹ് ഓഹ് എത്രങ്ങാലണ പോയി പോണത് നമ്മളൊന്ന് കയി കഴിഞ്ഞാല് കാണാലോ അയിന്റത്
ചൊമന്ന കളറുള്ള വെള്ളം
ഉം അത് അത് കലക്കിയാണ്ട് മുക്കിയാണ്ട് വെക്കണി എന്നിട്ട് പിന്നെ അത് നമ്മള് വാങ്ങിക്ക ആ അരിക്ക് തൂക്കം കിട്ടുകയും ചെയ്യും പിന്നെ അത് നല്ല കളറും ഉണ്ടാവും പിന്നെ വാങ്ങിക്കാനും നമ്മളെപ്പോല പോലത്തെ ഓരോ ആളുകളും ഉള്ളതുകൊണ്ട് പിന്നെ പേടിക്കാനുല്ല
ആഹ് തമിഴ്മാരെ എന്താ ക്കള്ളത് നല്ല സൈസൽ ഉണ്ടാക്കും നമുക്ക് കേരളത്തിലേക്ക് കയറ്റിയക്ക അത്ഇങ്ങനെ ചെയ്തും കേരളത്തിലുള്ളവർക്ക് അസുഖം വന്നട്ടൊ
ആഹ പിനി അവരെങ്ങാനും നമ്മള ഇവിടെ നാട്ടിൽ വന്ന് പണിയെടുക്കുന്ന ആളുകളാണെങ്കിലും അവര് ഇവിടു ഇത്ത ഫുഡും ഭക്ഷണൊന്നും വാങ്ങിക്കൂലല്ലോ അല്ല അവിടുന്ന് കൊണ്ടിരായാണല്ലോ ചെയ്യാം അവർക്ക് വേണ്ടതൊക്കെ ഈ ബംഗാളികള് തമ്മിയന്മാരൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കൂ ഓലു നമ്മളെ സാധനങ്ങൾ വാങ്ങി കഴിക്കൂല
അവര് അവിടെന്ന് കൊണ്ടുവന്ന് ബാചകം ചെയ്യുള്ളൂ
ആഹ പാചകം ചെയ്യുള്ളൂ അപ്പൊ ഇവർക്കറിയാം അതില് വിഷാംശം ഉണ്ട്ന്ന് അറിയുന്നത കൊണ്ടല്ലേ അവര് അങ്ങനെ ചെയ്യുന്നത്
ആ പച്ചക്കറിൽ നിന്ന് മാരകമായ എൻഡോ സൽഫാൻ ആണ് അതൊക്കെ കഴിച്ചിട്ട് പിള്ളേ ഇല്ലാത്ത സുഖങ്ങളല്ലേ വന്നത്
ഇല്ല ഇന്നും അസുഖങ്ങൾ മാറി നേരമല്ല പിന്നെ ആരോഗ്യശേഷി ഇല്ലല്ലോ പോ
ആ പണ്ടത്തെ ജനിച്ചു വീണ പിള്ളേർക്ക് ഒരുവിധം ആരോഗ്യണ്ട്
ഓ പണ്ടത്തെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കുടിച്ചാ മതി അന്ന് ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിച്ചണ തന്നെ നല്ലതാണ്
ഇന്ന് ഉപ്പിട്ട കഞ്ഞി വെള്ളം കുടച്ച് മരിക്കും
ഇപ്പ അതൊന്നും കൈ കുടിക്കണതേ പറ്റൂല ഒന്നും ഒന്നും നമുക്ക് ഒന്നും അത് സമാധാനത്തോടെ കഴിക്കാൻ പറ്റൂലല്ലോ
ആഹ അത് ശരിയാണ് ഇന്നിത്ത് ഈ ചിക്കനിൽ തന്നെ എന്തൊക്കെ കുത്തി നിറച്ചാ പറന്നത് മറ്റേ ഇഞ്ചക്ഷൻ വെക്കല്ലേ ചിക്കൻ
ആഹ അതാണ് ഉം ഒക്കെ ഫാമുകളില് പിന്നെ കൃഷി ചെയ്തങ്ങാണ്ട് ഇണ്ടാക്കണതല്ലേ നമ്മൾ നാട്ടില ഉണ്ടെങ്കി തെരക്കിടില്ല പോയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുണ്ട് കോഴി മുട്ടയൊക്കെ കഴിക്കാനുള്ളതൊക്കെ ഞങ്ങള തന്നെ വളർത്തിട്ടണ്ട്മ്മളെ നാടൻ
മറ്റയാ ബ്രോയിലർ ചിക്കന്റെ കാര്യമാണ് പറഞ്ഞത് ഇങ്ങനെ അത് ഇഞ്ചെക്ഷൻ വെച്ചണ്ടല്ലേ
ഓ അതൊക്കെ ഭയങ്കര തന്നെയാണ്
അതല്ലേ പിള്ളേർക്ക് ഇഷ്ടള്ളു ഇപ്പോഴത്തെ പിള്ളേർക്ക് അത്മതില്ലോ
ആഹ ആഹ നോക്കിട്ടോ തുറക്ക
ഏഹ